ഹലോ
ഹലോ ആഹ്
ആഹ്
ഏഹ്
ഈ നമ്പർ
എന്താ വിശേഷം
ഹലോ
ഹെലോ എന്താവിശേഷം
ശേഷം ശേഷം അങ്ങനെയൊന്നുല്ല
ആഹ് ചായട്ച്ചാ
പിന്നെ കുടിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവുന്നു. ഓഫീസിലായിരുന്നു, ഇപ്പൊ ഓഫീസ്ന്ന്എർങ്ങിയേ ഒള്ളൂ
ആഹ് ആഹ്, ആഹ് ഞാൻ കുടിച്ച്
എവിടാ വീടെവിടാ?
വീടാ വീട് തൃശ്ശൂര്
ആഹ് തൃശൂര്
ഉം പിന്നെന്താ പ്പൊ വീട്ടിപോവാണോ
വീട്ടിലൊന്നും പോകത്തില്ല ടുഡേ ഞാൻ ഓഫീസില നൈറ്റാ
ഏഹ്
ന ആ ഉണ്ട്
വർക്കെയ്യാണല്ലേ
ആഹ് ഞാൻ വർക്കിയോ വർക്കിയോ
ആഹ് എന്താ എന്ത് വർക്ക?
ഫ ഫയറ് ആൻഡ് സേഫ്റ്റി
ഏഹ്
ഫയറാൻ സേഫ്റ്റി ഫയറാൻ സേഫ്റ്റി ഫയറാൻ സേഫ്റ്റി
ഏഹ്
ഫയറാസേഫ്റ്റി ഫയറാസേഫ്റ്റി
ഫയറാൻഡ് സേഫ്റ്റി ഉം
ആഹ് ആഹ്
പിന്നെ അപ്പൊ ആഹ് ഞാൻ പഠിക്ക
എന്തുവാ?
മെഡിക്കൽ ഫീൽഡ്, ന്ത് ഡയാലിസിസ് ടെക്നോളജി ഞാപ്പ സെക്കന്റിയറാ
എവിടെ
ഇവിടെ കോയമ്പത്തൂർ
കോയമ്പത്തൂരോ
ആഹ
ആ
ഞാൻ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നു
എവിടെ കോമ്പത്തൂരോ
ആഹ് ഇവിടെ കോളേജിന്റ ഹോസ്റ്റൽ കോളേജ് ഹോസ്റ്റൽ
ഓ ഓ
അങ്ങനെ ഇയാള എങ്ങനെ നാട്ടിൽ തന്നെയണോ വർ ക്കെയണോ അതോ വേറെഎവിടെങ്കിലും ആണോ
ഞാൻ കൊല്ലത്താ എന്റെ വീട് കൊല്ലാ
ആഹ ആഹ
ഞാൻ അമൃതെല വർക്ക്‌ ചെയ്യുന്നത്
ആഹ ഇനിക്കറിയില്ല നിങ്ങളെ നാടൊന്നും ഇനിക്കറിയില്ല
കൊല്ലം ആഹ കൊല്ലത്ത കൊല്ലന്ന കേട്ടിട്ടില്ലേ
ആഹ കേട്ടിട്ടുണ്ട് ഞാന് എനിക്കറിയൊന്നില്ല ഞാൻ പോയിട്ടന്നുല്ല
അമൃത ഹോസ്പിറ്റൽ എന്ന് കേട്ടുണ്ട് അമൃത ഹോസ്പിറ്റല് അമൃത കോളേജ് ആ് അമൃത ഏ ആ നിങ്ങള വിടെ ഉണ്ടല്ലോ ആ ആ്
ഞങ്ങള അവിടെണ്ട്
ഓ ആ അതത് ഇവിടെ കോളേജ്യ്‌ണ്ട് കോളേജില വർക്കയ്‌
ആഹ ആഹ ഇനിക്ക് നിങ്ങളവിടുക്ക്ന്ന് ഞൻ വന്നട്ടും അങ്ങന അതിനെ കുറിച്ച് അങ്ങന അറിയുന്നല്ല പക്ഷെവിടെ ക്ലസ്സുള്ള ഒരു കുട്ടിയുടെ വീട് അവിടെ
എവിടെ കൊല്ലത് എവിടെ
കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ആഹ് എനിക്കതൊന്നും അറിയില്ല കറകറ്റായിട്ട് അറിയുന്നല്ല
ഓ
ഞങ്ങളെ അവിടെക്ക് വന്നിട്ടുണ്ടോ
തൃശൂര് ആഹ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്
നിങ്ങള് ത്പിന്നെ ആ ഭാഗല്ലേ ആ ഭാഗത്തക്കൊന്നും ഞാൻ വന്നിട്ടില്ല ഞാൻ ഞങ്ങളടുത്തുള്ള സ്ഥലങ്ങൾ മാത്രം പിന്നെപ്പ ആദ്യമായിട്ട് ഇത്ര ദൂരം വന്നിട്ട് ദൂരെ വരണതും പഠിക്കണതും
നീ ഇപ്പൊ സെക്കൻഡ്ഇയർ ഓ
ഉ സെക്കന്റ്ഇയർ പ്ലസ് ടു കഴിഞ്ഞിട്ടങ്ങനെ വന്നതാ അെ കോളേജിന്റെ പേരാ കോളേജിന്റെ പേര് പിന്നെ പറയാ കോളേജിന്റെ പേര് പിന്നെ പറയാ ഇവിടെ ഇത് കോളേജ് ഹോസ്പിറ്റല് ഒരുമിച്ചാ
ആഹ
അ ഞങ്ങള് ഞങ്ങക്ക്പ്പോ ഹോസ്പിറ്റലില ക്ലാസ്
ഹോസ്റ്റൽ ആ എന്തിന്റരുന്നു എന്തോ പഠിക്കുന്നെ
ഡയാലിസിസ് അറിയില്ലേ കേൻസർനുള്ള കിഡ്‌നി ന്റെ ഈ കിഡ്‌നി
ഡയാലിസിന് ക്യാൻസറും ചെയ്യുന്നി ല്ലയോ
ക്യാൻ ക്യാൻസർന്നെ ചെയ്യോ അത് കീമോ തെറാപ്പില്ലേ
ചാൻസർ ന്
ഏ യ്‌ ഡയാലിസ്സ സ് താ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യില്ലേ കിഡ്നി അടിച്ച് പോയ ആൾക്കാരെ
ആഹ്ആഹ് ആഹ്
അ കിഡനിയുടെ പണിയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാന്നുള്ളത് നമ്മള് മെയിനായിട്ടുള്ള സംഭവ നമ്മുടെ ബോഡില്ടുക്കണത് ഹലോ ഈ ഓരോ അസുഖങ്ങൾ വന്നിട്ട് കിഡ്‌നി അടിച്ചു പോയ ആൾക്കാരുണ്ടാവില്ലേ അവര് അവരുടെ കിഡ്നി ആയിട്ട് നമ്മള് മിഷീന് വെച്ചട്ട് കിഡ്നിനെകിഡ്നി ചെയ്യണ കാര്യങ്ങള്നമ്മള് മിഷീ ന് വച്ചിട്ട് ചെയ്യണ്
ആഹ ആ
അത് ചേലോൽ ആഴ്ചൽ ചെയ്യണോരുണ്ടാവും ചേലോര് ങ്ങന മാസത്തില് ചേലോരിങ്ങന അത്രയും വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെണെങ്കി ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യു അത് നമ്മളൊക്കെ ബ്ലഡ്ടുത്തിട്ടില്ലേ ബ്ലഡ് എടുത്തിട്ട് വൃത്തിയാക്കി അത് തിരിച്ച് ബോഡിക്കന്നെ ഇവിട ആഹ് അങ്ങനെ അതിപ്പോ ഇപ്പൊ കൊറ പേഷ്യൻസ് ഉണ്ട് കൊറ ഇപ്പൊ കൂടുതലാ
നിങ്ങൾ ചെയ്യുമ്പയ്‌ ട്രെയിനി ചെയ് ജയിപ്പിക്കോ ഇതെല്ലാം ഡയറക്ട് ചെയിപ്പിക്കൊ അ ട്രെയിനിങ് ചെയ്ത്
ങ്ങൾ ഇല്ലപ്പോ ഞാനിപ്പോ സെക്കൻഡിയറാ ഫസ്റ്റ് ഇയർ നമ്മ എങ്ങനെ വെച്ച് കഴിഞാ ഫസ്റ്റ് ഇയർ നമ്മള് ഫുള്ള് പഠിക്കും ഇപ്പൊ ഞാൻ പഠിക്കണ ഇന്റെ ഡിപ്പാർട്ട്മെന്റിന് മാത്രയിട്ടുള്ള കാര്യല്ല ഇപ്പ ഞങ്ങളെ ഇതിലെന്നെ കൊറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഞങ്ങള ക്ലാസ്സില് ആർട്ടില്ലേ ആർ് ആർ പിന്നെ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് കാഡിയോ ടെക്നോളജിഎന്നൊരു കോഴ്സ്ണ്ട് അത് ഹാർട്ടിന്റെ ഡോക്റിന്റെ അസിസ്റ്റ തന്നായിട്ട് നിക്കണത് പിന്നെ ഈ നമ്മുടെ ലൻസ് ഇല്ലേ റെസ് പേറ്ററി ലൻസിന്റെ കാര്യങ്ങളും ആ അത് അതായിട്ടുള്ള പടുത്തണ്ട് പിന്നെ എക്സറ സ്കാനിങ് അങ്ങനെ അങ്ങനെ ഓരോ ഇത്ണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടി പഠിക്കുമ്പോ ഞങ്ങളെല്ലാം പഠിക്ക്ണ്ട് എല്ലാം നമുക്ക് അറിയാ ഫാസ്റ്റ് യിയർ നമ്മള് ഫുള്ള് ബുക്കിലു ള്ളത് പഠിക്കും വേറെ നമ്മളൊന്നും ചെയ്യാ കാട്ടൊന്നുല്ല കേട്ടോ പിന്നെ സെക്കൻഡ് ഇയർ മുതൽ നമ്മള് നമ്മളെങ്ങനെ അവിടെ വൈക്കോട്ടിട്ട് നമ്മ ജസ്റ്റ് അവിടെ പോയി നിക്കും ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളില് ക്യാ ഷ്യാലിറ്റിയില് ഇപ്പ ഞാൻ നിക്ക് അധികം ഡയാലിസിന്റെ വാർഡ് ണ്ടാവും എല്ലോസ്പിറ്റ മിക്ക ഹോസ്പിറ്റലും ഉണ്ടാവും ഞാനവിടെ വാർഡിപോയി ന്നിന്നിട്ട് നാല് വർഷത്തെ ഇതിന്റെ ഡിപ്ലോമയി ണ്ട് നാട്ടില് അധികം ഡിപ്ലോമ പക്ഷെ ബി എസ് സി കുറവാ അത്കൊണ്ടാഞാനെടുത്തെ അറേറെ കോഴ്സ ഇത് പഠിക്കണ കുട്ടികള് കുറവാണ്
ഓ ഹോഞാനാദ്യായിട്ട ഇത് കേട്ടത്
ആഹ് പക്ഷെ ഇത് ഇങ്ങന റോട്ടിക്കൂടെക്കെ പോകുമ്പോ കാണ ഹോസ്പിറ്റലി ലെ ല്ലാം കാണാം ഡയാലിസി സിൻ്റെസെൻ ട്രുകൾ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മന്റ്ണ്ടോസ് പി
ഇല്ല ഡയാലിസിന്ന് ക്യാൻസ്ന്ന് കണ്ടില്ല
ക്യാൻസറിനല്ല ക്യാൻസറിന് നമ്മള് ചെയ്യുന്നത് ഇതല്ലേ കീമോതെറാപ്പിന്നറന്നിട്ട് ഈ നമ്മള്ക്യാൻസറിന്റെ ആ ഒരു സെല്ല് ഉരുക്കി കളയണ പരിപാടി അപ്പോഴാണ് ഈ മുടിയൊക്കെ കൊഴി യാ
ആഹ് അതന്നെ ആ
അത് കീമോതെറാപ്പിന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് വേറെ ഇത് വേറെ ഇത് കിഡ്നിയാണ് മെയിനായിട്ട് കിഡ്നിന്റെ കാര്യങ്ങള് കിഡ്നി യായിട്ട് ഇതാക്കുന്നത് ഒരു മിഷീന് വഴി കിഡ്നി കിഡ്നി ചെയ്യേണ്ട കാര്യങ്ങള്മഷീൻ ചെയ്യണം അതൊരു വലിയൊരു മിഷീനാണ് ആ മിഷയിൻ വെച്ചട്ട് ചെയ്യണത
ഓഹ് അതിനൊക്കെ നല്ല ഫണ്ട് വേണം ല്യോ
ആഹ് നല്ല ഇത്ണ്ട് നല്ല പൈസെ ചെയ്യണെങ്കില്
ഉം
ഇത് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് അവരെ ബോഡി വീക്ക് ആകും ചെലോര് അങ്ങനെ മരിക്കും കൊറേ നാളൊക്കെ ചെയ്യ്ണോര് ഇത് വല്യ പ്രായോര് മാത്രല്ല
എത്രാള് ചെയ്യേണ്ടി വരും ഇതൊക്കെ
ഇത് അവര്ടെ ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടെക്കെ കിഡ്നിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചെലവര്ടെ നല്ല വീ ക്കായിട്ട്ള്ള ഒരാളണെങ്കി കൊറച്ച് നാളൊക്ക ഇത് ചെയ്ത്ട്ട് പിടിച്ചുന്നിക്കാൻ പറ്റൊള്ളൂ പിന്നെ ചെലവര് കിഡ്നി മാറ്റി വെക്കും കിഡ്നി വേറെ കിഡ്നി നമ്മൾ മാറ്റി വെക്കും
ആഹ്
ആ ട്രാൻസ്പ്ലാന്റ്യ അതും ഇതുപോലെ എല്ലാവര്ക്കും ചെയ്യാൻ പറ്റൂല ചെലോര് ക്ക് മാത്രെ അത് ചെല ആൾക്കാരെ ഹെൽത്ത് ഭയങ്കര മോശയിട്ട്ള്ള ആൾക്ക് അപ്പ നല്ല പ്രായായി അവരെ കിട്നി അത് അത്രയും വീ ക്കായിട്ട്ള്ള ആൾക്കാരാണെങ്കിൽ ഇത് മാറ്റിവെച്ചിട്ട് കാര്യല്ല
ഓഓ എന്നിട്ട് അവർക്ക് പിന്നെ മരുന്ന് മാത്രമേ കൊടുക്കത്തൊള്ളൊ
അല്ല നമ്മള് നോർമലി ഒരാളാണെങ്കില് മരുന്ന് കൊടുക്കും അമ്മളാദ്യം മരുന്ന് കൊടുത്തിട്ടും നിന്നില്ലെങ്കില് നമ്മളെന്ത് ചെയ്യ നമ്മള് ഇത് ചെയ്യും ഇത് ചെയ്തിട്ടും ശരിയായില്ല അല്ല അല്ല മരുന്ന് കൊടുത്തിട്ടുന്നില്ലേ നമ്മൾ ഇത് ചെയ്യും ട്രാൻസ്ലാന്റ് ചെയ്യാ അവരെ അത്ര വീക്ക് ആണെങ്കില് അവർക്ക ആ പുതിയ കിഡ്‌ണി വെക്കുമ്പോ അവർക്ക് അത് ഇതാക്കാനുള്ള കപ്പാസിറ്റി ഇണ്ട അല്ലെങ്കിൽ അവര് ഹെൽ ത്തോക്കെയാണെങ്കിൽ മാത്രം അമ്മള് ട്രൻസ്പ്ലാന്റ്യയെള്ളൂ അല്ലാണ്ട് അമ്മള് വെർതെ വേറാളെ കിഡ്നി വാങ്ങിച്ച്ട്ട് ആൾ മരിക്കാണെങ്കി എന്താവോ കാര്യല്ലല്ലോ ആ അപ്പൊ പിന്നെ നമ്മള് ഈ ഡയാലിസിസ് ചെയ്യും. അങ്ങനെ ഈ എത്ര വീക്ക ആയിട്ടുള്ള ആൾക്കാരൊക്കെ പക്ഷെ ഇത് ചെറിയ കുട്ടികളടക്കം ചെയ്യണ അവരുണ്ട് ഇപ്പ ഹോസ്പിറ്റലിൽ തന്നെ ചെറിയൊരു കുട്ടി ചെയ്യണണ്ട്
ഉം
ഇത് ഈ അസുഖങ്ങള് ഇപ്പോ പണ്ടത്തെ പോലെ വല്യോർക്ക് മാത്രം വരണെന്നില്ലല്ലോ കുട്ടിയാൾക്കും വരണ് ണ്ട് ചെലോർക്ക് ജൻച്ച ഉടനെ
ഇല്ലായിരുന്നു കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളില ആയിരുന്നു. മേ ചോദിച്ചോ അപ്പൊ അച്ഛന അച്ഛനിങ്ങനെ വയ്യ അച്ഛനിങ്ങനെ വയ്യ അച്ഛ അച്ഛനെ ജോലി ചെയ്ത വീടിന്റെ മണ്ടക്ക് ഒന്ന് വീണ് വീണപ്പം നട്ടെല് പൊട്ടിപ്പോയി
ആഹ്
ആ കോട്ടയതായിരുന്നു എന്താ ഒപ്രശനൊക്കെ കഴിഞ് വന്നായിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ ഏതായാലും ഡയറക്ക്റ്റ് കോട്ടയം പോകേണ്ടി വന്നു
ആഹ്
ഇപ്പ ഞാൻ രണ്ടായ്ച ഒള്ളു ഇവിടെ പുതിയെ കേറിറ്റ് എന്നാ ഞാ ഈ ഹീമോടെ ചോയിച്ചപ്പോ ഞവയിച്ചു ഇനി കാൻസറിന്റെ ആയിരിക്കും ആതാ ഞാൻ ചോയിച്ചെ കീമോ ക്യാൻസർന്ന് ചെയ്യ്ന്നതാണോ?
ഇല്ല ഇല്ല കീമോ അത് വേറെ കീമോ ഇതുംതമ്മിൽ ഒരു ബന്ധല്ല അത് ക്യാൻസറിന ചെയ്യ്ണ ട്രീറ്റ്‌മെന്റാ
ആഹ് അത് അവിടെ നിന്നൊരു പറഞ്ഞെ അതാ ചോദിച്ച അവ് എന്റെ അവിടെ നിന്നവരൊക്കെ പറഞ്ഞെ ഹീമോ അങ്ങനെന്തൊക്കെ പറഞ്ഞെ അതോണ്ടാ ഞാൻ ചോയ്
ആഹ് അതതല്ലട്ടാ അത് വേറെ
ആഹ് അതെ ആഹ് ഇപ്പഴ മനസ്സിലായെ അത് അവര് അവര് പറയുമ്പോ നമുക്കത് നമുക്കറിയത്തില്ല കാര്യ എന്താന്നുള്ളത്
ഞങ്ങൾപ്പോ അത് പഠിച്ചൊണ്ടരിക്കല്ലെ അപ്പൊ ഞങ്ങക്ക് അതിനെ കുറച്ച് ഡീറ്റെയിലേയിട്ട് അറിയ ഞാപ്പോ ഇപ്പോ ഞാൻതുവരെ നിന്നിട്ടില്ല പോസ് ഞാ നട്ടില്ല പ്പൊ അട് അടുത്ത വീക്ക് മുതലുണ്ടാവും അപ്പൊ ന്ന നമ്മുടെ ന ഇല്ല നമ്മള് ഡയറക്ട് പോയിട്ടൊന്നും ചെയ്യില്ലട്ടോ നമ്മളെക്കൊണ്ട് ചെയ്യുപ്പിക്കൂല്ല ഒന്നു അറിയാത്ത നമ്മളെ കൊണ്ടും ചെയ്യുമ്പ ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയെല്ലേ നമ്മള് ജസ്റ്റവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കും അല്ലെങ്കി ജസ്റ്റ് ഫയല് കൊണ്ടോയി കൊടുക്കും അങ്ങനെ കുഞ്ഞി കുഞ്ഞി പണികെളാ ചെയ്യി പിന്നെ തേടിയറാ പിന്നെ കൊറച്ച കൂടെ ചെയ്യും പിന്നെ ഫോർത്തിയറാവുമ്പത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതില് നമ്മളെത്തിയിട്ട്ണ്ടാവും നമ്മ ഡോക്ട അല്ലാണ്ട്ന്നെ അല്ലെങ്കി ഡോക്ടർണ്ടാവും പക്ഷെ നമുക്കെന്നെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും
ആണോ?
ആഹ് ആ ഫോർത്തിയർ ഫുള്ള്തായിരിക്കും
ഈ ഇത്ത ഇത് മൊത്തം ഇത് പഠിച്ചിറങ്ങുമ്പ എത്രരൂപയാകും നല്ല ഫണ്ടാവോ?
ഏകദേശം ഒരു ആറേഴ് ലക്ഷം എല്ലാം കൂട്ടി ഹോസ്റ്റൽ ഫീസൊക്കെ കൂട്ടിട്ട്ട്ടോ സാലറി കൊറവാന്ന് ജോലിയ്ത് കഴിഞ്ഴിഞ്ഞാല് അത്പ്പം മെഡിക്കൽ ഫീഡിലെല്ലാത്തിലും കണക്കന്നെ
ആ സാലറികൊറവായിരിക്കും
പിന്നെ പൊർ ഞാം പിന്നെ ഇഷ്ടപ്പെട്ടെട്ത്തെതാ
ഹെവിയുണ്ടൊ?
ആഹ് ഇൻക്കിഷ്ടായിട്ട് എട്ത്താ ഇന്റെ ഫാമിലിയിലങ്ങനെ ആരുല്ല ഇൻക്ക് ചെറുപ്പത്തിലെ ഇഷ്ടയിട്ട് ഞാൻ അത്രയും ഇഷ്ട്ടായിട്ട് എടുത്ത ഫീൽഡ സാലറി അല്ലെങ്കില് അങ്ങൻത്തെ കാര്യങ്ങളൊന്നുവല്ല അമ്മകിശ്ട നമ്മക്കിഷ്ടപ്പെട്ട ജോലിയാണതെല്ലോ നമ്മക്കിഷ്ടം
ആഹ് സാലറി വാങ്ങിയിട്ട് കാര്യവില്ല ഉള്ള കാര്യം പറയുവാ എന്റെ അനുഭവം കൊണ്ട് പറയാ സാല നോക്കിട്ട് ചെയ്തിട്ട് കാര്യവില്ല പണികിട്ടും
ആഹാ പിന്നെ നമ്മള്പ്പൊ ഇൻക്ക് ഈ മറ്റെ കമ്പ്യൂട്ടർല് കോമേഴ്സ് ഫീൽഡ് അതിനോടൊന്നും ഇൻക്ക് താല്പര്യല്ല എഞ്ചിനീയറ് അതൊന്നും ഇനിക്ക് ഇഷ്ടെല്ല ഇപ്പഷ്ടല്ലാത്തെ ഇൻട്ട് പഠിക്കാ ഇതിപ്പൊ ഇൻക്കി പഠിക്കാൻ പറ്റ്ണ് ണ്ട് ഇഷ്ട്ടായതോണ്ട് ഇനിയിപ്പ ഞാൻ ഇക്കി മതിയാക്കണം തോന്നിയാലും ഇന്റെ മൈൻഡില്ണ്ടാവും ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടെടുത്തല്ലേ ഞാ എങ്ങനെ മതിയാക്കാ ആ ഒരു ഇതില് ഞാൻ പഠിക്ക്ണ്ട് അല്ലാത്തൊ ക്കാണെങ്കി ഇനിക്ക് ഇഷ്ടെല്ലാണ്ട് പഠിക്കുമ്പോ അത്പ്പോ ഇപ്പൊ ഫസ്റ്റിയറ് ഞാൻ പാസ്സായി നല്ല ടഫ്ഫായിന്നു പക്ഷെ ഞാൻ പാസ്സായി അത് ആ ഇഷ്ടള്ളോണ്ട് പഠിച്ചോണ്ടാ അല്ലെങ്കി ഞാൻ പൊട്ടിണ്ടാവും പിന്നെ പഠിക്കാനും ഇഷ്ടം പോലെണ്ട് നമ്മക്കൊരു ഇൻട്രസ്റ്റില്ലാണ്ട് പഠിച്ചിട്ടൊരു കാര്യൂല്ല
ഇന്നാ വല്ല നഴ്സിങ്ങൊക്കെ എടുത്താ പോരായിരുന്നോ നിനക്ക് പഠിക്കാനായിട്ട്?
നഴ്സിങ്ങൊന്നും പറയ്ണ പോലല്ല നേഴ്സിങ്ങൊക്കെ ഭയങ്കര റിസ്കായിട്ടുള്ള ജോബാ ഭയങ്കരെന്ന് പറഞ്ഞാ ഭയങ്കര റിസ്കായിട്ടുള്ള ജോബാ എന്നാ ഒരു വെലയില്ല സാലറിയില്ല ഒന്നുല്ല നഴ്സിങ്ങോണ്ട് ഒരു കാര്യില്ല എന്നാ നല്ല റിസ്ക്കായിട്ടുള്ള ജോബ അതോണ്ടാ ഞാൻ വേണ്ടാന്നെച്ചെ ട്ടാ പൈസാണെങ്കി
ഇവിടെയൊ അല്ല ഇവിടെയൊള്ളു ഇങ്ങനെ റെസ്പെക്റ്റില്ലെന്ന് പറയുന്നുന്നത് പൊറത്തൊക്കെ ചെന്ന അടിപൊളിയാ
പൊറത്ത് നല്ലതാണ് പക്ഷെ എല്ലാവരെ ഫാമിലിയിലും അല്ലെങ്കി എല്ലാവരും സിറ്റുവേഷനിലും പൊറത്തു പോവാൻ പറ്റണെന്നില്ലല്ലോ? എനിക്കിഷ്ടം നാട്ടിൽ എനിക്കിഷ്ടം ആഹാ എനിക്കിഷ് ട്ടം നാട്ടില് ഇവിടെ നിക്കാനാ ഇന്റെ ഫാമിലിയായിട്ട്ങ്ങെനെ നാട്ടില് നിക്കാനെനിക്കിഷ്ടം അത്പ്പൊ പൈസല്ല പട്ടിണി കെടന്നാലും ഞാൻ നാട്ടിലെന്നെ നിക്കൊള്ളു
ഉം
ഞാനെ വിളിക്കാട്ടോ കോള് വര്ണ് ണ്ട് ശെരി ശെ